ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേൾക്കാൻ പറ്റ്ണ്ട് പിന്നെ എന്ത് എന്ത് ക്കെ ണ്ട് വിശേഷം
വിശേഷം എല്ലാം നല്ലത് നല്ല ആയിട്ട് പോണ് സുഖം
ആഹ് ശരി പിന്നെ മ പയങ്കര മയയാവൂല്ലേ
നല്ല മഴ വെയിലും മഴയും കൂടെ കൂടി വെയിലും മഴയും കൂടെ കൂടി തുണി ഓ കഴുകിയ തുണി ഒണക്കാ ഇടാനും പറ്റത്തില്ല എന്നാ വെയ് ലൊണ്ടെന്താലും അങ്ങനെ
ആഹ് വെയിലുണ്ടോ ഇവിടെ തീരേം വെയിലില്ല മൂടി കെട്ടി നിക്ക്യാ
വെയിലുണ്ട് അതിന്റെ കൂടെ മഴയുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാ
മൂടിയിരിക്കില്ലേ അതേപോലെ
മക്കളൊക്കെ സ്കൂളിൽ പോയോ രാവിലെ
ആഹ് മക്കളൊക്കെ പോയി. ഞാനിവടങ്ങിനെ ഈ പൊറത്തോട്ട് നോക്കിയിരിക്കെന്നു. ഇവിടെ കുറച്ച് താറാവെളൊക്കെ ഉണ്ട്. ഉം മഴ അങ്ങനെ മഴ എങ്ങനെ കണ്ടിരിക്കാ,
ആഹ മഴയെ കണ്ടിരിക്കയ പിന്നെ ഏഹ്, ക്ഷീണൊക്കെ ഉണ്ടോ ഏഴാമാസം
എന്താ പറയാ ക്ഷീണൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വി വെരിക്കോസിന്റെ പ്രശ്നുണ്ട് ഇപ്പം തണുപ്പും കൂടെല്ലേ?
ആഹ് ഓഹ് വെരിക്കോസ് ഉണ്ടന്നെ
ഉം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലിപ്പൊ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞ പിന്നെ കുറച്ച് അലക്കാനിണ്ട്. അപ്പൊ വെള്ളം ഇവിടെ കിണറില, ഏഹ് പഞ്ചായത്ത് ഹൗസ് കണക്ഷ ന്റെ വെള്ളാ
വ വെള്ളം ഓ ഓ, വെള്ളം വന്നി
അപ്പൊ, ആഹ് ഇപ്പൊ രു നലു ദിവസ് സ്സായി വെള്ളം വന്നിട്ട്. എനിക്ക് തോന്നുന്നു നല്ല മഴയല്ലേ, എന്തെങ്കിലും പ്രശ്നം ഇണ്ടായിണ്ടാവും.
ആഹ് അതാണ്.
അപ്പൊ ഏഹ് അലക്കാനു വെള്ളണ്ടോ എന്നുള്ള ഒരു ഡൗട്ടില് ഇങ്ങനെ ഇരിക്കെർന്നു. അപ്പൊ ഞാന് മഴത്ത് വെള്ളം പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ ഒരു മൂടില്ല
കഴുകാനൊരു മൂടില്ല.
കഴുകാനൊന്നും മൂടില്ല. കാരണം ഇന്നലത്തതും അലക്കിയില്ല. ഇന്നത്തും ഉണ്ട് അപ്പൊ അത്യാവിശ്യം കാണുന്നുണ്ട്
ആഹ് അതെയതെ കാണു രണ്ടു ദിവസ സപ്രേറ്റാവുമ്പോ
ഇക്ക സഹായിക്കൂട്ടോ അപ്പൊ കൂടിത്തരും. പിന്നെ മിഷീനില് ഞാന് മിഷീനില് അധികം വെള്ളം വേണല്ലോ
ആഹ് നാട്ടിലുള്ള ആളാണല്ലേ?
ആ നാട്ടിലുള്ള ആളാ
ആഹ്.
നാളെ ലീവാ അപ്പൊ ആളുണ്ട് പക്ഷെ, ആള് ഇവിടെ ഇപ്പ ഇല്ല
ആഹ് ഓ
അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇര്ന്ന്. ഇനിയിപ്പം അലക്കാനൊള്ളു ബാക്കി എല്ലാ പണികളും ഒതുക്കി വെച്ചിട്ട്ണ്ട്.
ബാക്കിയെല്ലാം ഒതുങ്ങിയല്ലേ, അപ്പോ രാവിലെ മക്കളെ പോന്നോണ്ട് അതൊരു സമാധാന ആ വീട്ടിലുള്ളവർക്ക്
ആ അതല്ലെങ്കിപ്പ നമ്മള് തിങ്കള് മുതൽ വെള്ളി വരെ ഒരേ ഷെഡ്യൂളായിരിക്കും. പക്ഷെ ശനി ഞായറാകുമ്പോത്തേക്കും എന്താ സ്കൂൾ ഇല്ലല്ലോ അപ്പൊ നമ്മള് ഒന്ന് സാവധാനെ നീക്കും, അതെ പോലെ ഫുഡ്ഡ് ഞമ്മക്കെന്തേലും സ്പെഷ്യൽണ്ടാക്ക അല്ലെങ്കിൽപ്പോ രാവിലെന്നെ ചോറ് ചോറ് വെക്കത്തില്ല അല്ലെങ്കിൽ രാവിലെ തന്നെ വെള്ളം വെക്കുവല്ലോ
ആഹ് ആ അതെ അതെ, സ്കൂളുള്ള ദിവസാണെങ്കിൽ രാവിലെ വെള്ളം വെക്ക
ആഹ് അപ്പോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ സമയത്തൊക്കെയിരിക്കും ബിരിയാണി ആണെങ്കിലും അല്ലെങ്കി നെയ്ച്ചോറോ എന്തെങ്കിലും കറിയോ ഒക്കെ ആണെങ്കിലും ആ സമയത്തായിരിക്കും അപ്പ പിന്നെ ആകെ ഒരു ഹറി ബറി യയിരിക്കും ടൈം ഒക്കെ വൈകും
ആ അതെ അതെ
പിന്നെ ഇപ്പോ ഇങ്ങള് പൊറത്തൊക്കെ പോവാറുണ്ടോ സൺഡേ ഒക്കെ?
സൺഡേ എൻ്റെ ഹസ്ബൻഡിന് കൊറച്ച് ദൂരെയാണ് ജോലി ആ രണ്ടാഴ്ച്ച കൂടുമ്പോഴൊക്കേ വരത്തുള്ളൂ
ഓ അത് ശരി
വരുമ്പ പോവും എല്ലാ സൺഡേ ഒന്നും ഇല്ല
ഓ ആ അതേലെ എന്താ പറയാ ഞാൻ പറയുവേ ഇവിടെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് പൊറത്ത് പോയില്ലെങ്കിൽ എ ന്തോ ഒരു മാനസികായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇക്കാനോട് അപ്പോ ഇക്ക പറയും ആ നിന്നെ കൊണ്ട് നടക്കണമെങ്കി കൊറ ച്ചു ബുദ്ധിമുട്ടാണ് പറിം ഇപ്പന്നെ എല്ലാരും അങ്ങനെ തന്നെയല്ലേ
അല്ല അത് ആഴ്ചയിൽ ഒരു വട്ടായാലും വെളി പോയില്ലെങ്കി അല്ല വീട്ടിലിരുന്ന് മടുത്ത പോ ലാവും ഇവരൊക്കെ എന്നും സ്കൂളായാലും ജോലിയായാലും വെളിയിലൊക്കേ എറങ്ങുന്നതല്ലേ നമ്മള് ഈ വീട്ടിൽ
ആ ഇരിക്കുമ്പോ ആ അതെ ഒന്നും വേ ണ്ട നമുക്ക് ഇനിയിപ്പോ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഒന്ന് ടൗണിലൊക്കെ പോയി വന്നാലന്നെ ആ ഒരു സമാധാനാ
ക്കൊണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റ്റവിടെ പോയി ഇരുന്നാ മതി ഒന്നും വേണോന്ന അല്ലെങ്കി ൽ അങ്ങനെയൊന്നും ഇല്ല
അതെ ഇപ്പൊ ഇപ്പൊ എല്ലാം ഉം അടുത്തടുത്തടുത്തായിട്ട് ടീഷോപ്സ് ഉണ്ടല്ലോ കൊറേ ടീഷോപ്സ് ഇല്ലേ അവിടെക്കെ ഉണ്ടോ?
ആ ഒണ്ടൊണ്ട്
ഉം ഞങ്ങളെവിടെയും അതെ അപ്പൊ അവിടെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ റൈഡ്സോ അല്ലെങ്കിൽ പാർക്കിന്റെ ഒരു സെറ്റപ്പില് എന്തെങ്കിലുമൊക്കെ ഇണ്ടാവല്ണ്ട്. അപ്പൊ ഈവനിങ് ആവുമ്പോ ആ ഈവനിങ് ആവുമ്പോ അവിടെ പോയി കൊറച്ച് നേരം കുട്ടികൾക്കൊക്കെ ഒരു ഒരു എൻജോയ്മെന്റ് ആവൂല്ലോ.
ആ അത് അവർ ക്ക് ഒരു സന്തോഷമായിരിക്കും
അ ഇവിടുത്തെ ആൾക്ക് പാർക്കൊന്നും ഇഷ്ടമല്ല കുറെ കാടും മലയും വെള്ളവും പാറ പിന്നെ ലോങ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടാ രാത്രിയിലൊക്കെ ഇങ്ങനെ കാറിലിങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്ടാ പക്ഷേ പാർക്കിലൊക്കെയി ങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ആ ആൾക്ക് ക്ക് ഭയങ്കരമായിട്ട് ചടക്കും നമുക്ക് പാർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യല്ല മക്കളുണ്ടാവുമ്പോം പിന്നെ അവർക്ക് പാർക്ക് വേണ്ടേ
ആ ഇവിടത്തെ ആക്ക് പിന്നെ യാത് ത്രേ ഇഷ്ടല്ല
അതെന്താ
അങ്ങനെല്ല അവരിപ്പം ജോലിക്കൊക്കെ പോയി വരുന്നോണ്ടായിരിക്കും രണ്ടാഴ്ച്ചയൊക്കെ ഒരുപോലെ വെയിലത്ത് ത്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ ആ അവർക്ക് അങ്ങനല്ലേ ആഗ്രഹം ഒണ്ടാവൊള്ളു എന്നാലും പറഞ്ഞാ നമ്മളെം കൊണ്ട് പോവയൊക്കെ ചെയ്യും
ആള് വീട്ടിത്തന്നെ ആ നമുക്ക് ഇതാവിലല്ലോ നമ്മള് വാശി പിടിക്കും
ആഹ് ഹ്‌ നമ്മള് വീണ്ടും നമ്മള് വീണ്ടും കേ ക്കും കൊച്ചുങ്ങക്ക് ഒരു വട്ടം പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയാലേ പറ്റത്തൊള്ളൂ.
ആ അതെ അവര് എന്നാ പോന്നെ എന്നാ പോന്നെ ചോയിക്കും.
ആ ഇവിടത്തെ കൊച്ചിന് പിന്നെ ഇച്ചിരി വാശിയും കൂടെ ഒള്ളതാ
ആ അതെല്ലെ ഇവിടെ എനിക്കാ വാശി. ഏ ഹ് മക്കൾക്കൊന്നുംല്ല
ക്ക് നിർബന്ധം ഒന്നൂല്ല പക്ഷേ മോൾക്ക് ഇച്ചിരി വാശിയാ മൂത്തകൊച്ച് ഇച്ചിരി വാശിയുള്ളതാ. ച്ചാ അവളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ പിന്നെ നട ക്കുന്നവരേയും അവള് വാപ്പിന്റെ പുറകെ നടക്കും അങ്ങനെ
ആ പിന്നെ മക്കളാവുമ്പോ എനിക്ക് തോന്നണെ കൊറച്ചുകൂടെ വാപ്പാ നോടല്ലേ കണക്ഷൻ കൂടുതല്.
അതെ അതെ ആ ഇവിടെ ആ അതെ മോളങ്ങനെ തന്നെയാ.
ആ ഇവിടെ അതെ വലിയ മോള് ആ ഇക്കാടോ ഭയ്ങ്കര ഭയ്ങ്കര അടുപ്പം മോൻ എന്നോട അടുപ്പം
ആ മോന് എന്റെതിപ്പ കുഞ്ഞാ പ്പൊ പറയാറായില്ലല്ലോ മോള് മോള് പിന്നെ ആഹ് മോള് പിന്നെ വാപ്പാനെ കണ്ട എന്നെ വേണ്ട പിന്നെ ഇങ്ങനെ ഒരാളില്ല
ആഹ് ഇവിടെ മോ ഇവള് എന്താ ഞാൻ പറയും നമുക്ക് അങ്ങനെ പോവല്ലേ അപ്പൊ ഇവള് ഇവളോട് അവളടെ ഇപ്പ പറയും ആ എനിക്കിപ്പോ ബുദ്ധിമുട്ടാണ് വെറുതെ തമാശക്ക് ഇവള് ഇവള് പറയും അപ്പൊ എന്നോട് വന്നാണ്ട് പറയും മ്മാ ഉപ്പാക്ക് വയ്യ ഉപ്പച്ചി ഇപ്പച്ചിന്റെല് പൈസ ഇല്ല്യാ ഇ ഇപ്പ വെറുതെ പറയായിരിക്കും അപ്പൊ വേഗന്നോട് വന്ന് പറയും അവള് വേ കൺസേൺ ആണ് കൺസേണ്ട് ആണ് അവള് പ്പാന്റെ കാര്യത്തില് ആ ക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാ അതെ അതെ ന- മ്മള് നമ്മടെ ഇപ്പാരോടങ്ങ നെയാണ് ക്ഷെ ഞാൻ പറിം ഞാൻ എന്റെ ഉപ്പാനെ ഉപ്പ ഉപ്പാനെ പേടിച്ചാണ് അങ്ങനെ മ്മ്ക്കൊരു ആ ആ വീട്ടിലൊരു പേടി ഇണ്ടായിരുന്നു എപ്പെഴും ഇങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നില്ല ഇപ്പൊ ഫ്രണ്ട്ലി ആണ് അന്ന് ഫ്രണ്ട്ലി ആയിരുന്നില്ല
മ്മളും അങ്ങനെയായിരുന്നു പണ്ട് വല്യ എന്ന്ച്ചാ ഉപ്പനെ ഇഷ്ടാണ് എന്നാല് ത്ര കൂ
ആ ഒരു പേടി നമുക്ക് എപ്പഴും ഒരു ഒരു റെസ്പെക്റ്റ് ണ്ടാവും എല്ലാ കാര്യങ്ങളും ചങ്ങാതിമാരെ പോലെ പറയൊന്നുല്ലാല്ലോ
ഇല്ല
അപ്പൊ ഇപ്പൊ പ്പൊ പക്ഷെ അങ്ങനെയല്ല അവരൊക്കെ പ്രായയായി വന്നപ്പോ ഇപ്പോ പക്ഷെ ഈ കാലഘട്ടത്തിക്ക് ഓല് മാറി വന്നിട്ട്ണ്ട് ട്ടോ
ആ ആ
ഇപ്പൊ അവര് ഭയങ്കര കൂട്ടാ ഇപ്പൊ നമ്മളെ മക്കളോടൊക്കെ അവര് ഭ എന്തൊരു ഫ്രണ്ട്ലി ആയിട്ടാ സംസാരിക്കണ അപ്പൊ ഞാൻ ഞാനിങ്ങനെ ചോയ്ക്കും നമ്മളെന്തേലും പറയുമ്പോ ഒക്ക വെല വെലക്കിക്കൊക്കെ ആൾക്കാര് ഇപ്പൊ മ നമ്മടെ മക്കളോട് ഭയങ്കരതാ
ഹഹഹ
അങ്ങനെ പിന്നെ ക്ഷെ ഇവിടെ ആള് ഭയങ്കര സ്ട്രിക്റ്റാ മക്കളോടായാലും ന്തായാലും എന്തായാലും ഏഹ് ഒരു കാര്യം നടക്കൂലന്ന് പറഞ്ഞാ അത് നടക്കൂല
ആഹ്
അങ്ങനെ എന്താ പറയാ അങ്ങനെ വാശി പിടിക്കണ ആ ആ സാ ആ വാശി പിടിക്കണ കാര്യത്തിന് നിന്ന് കൊടുക്കൂല
അ ആഹ് അങ്ങനെ
അങ്ങനെ മക്കളോട് ട്ടോ ഞാൻ വാശി ഞാൻ പിണങ്ങി അങ്ങ് പോവും അങ്ങനെ
ഇവിടെ പിന്നെ മോള് വാശി പൻ ണ്ട് മുതലേ അങ്ങനെ ആയതൊണ്ട് വാപ്പായാണ് അതിനെല്ലാം നിന്ന് കൊടുക്കുന്നത്
അതെ ലെ
നിന്നില്ലെങ്കിലും അവളെ വാശിക്ക് വാപ്പായ നിന്ന് കൊടുക്കുന്നത്
ആഹ അത് എന്താ ബ്രദറിന്റെ ഇവിടെ ഹസ്ബന്റിന്റെ ബ്രദറിന്റെ മോനങ്ങനെയാ ഭയങ്കര വാശിയ അവർക്ക് കൊർ ച്ച് കഴിഞ്ഞിട്ട മക്കള്ണ്ടായേ അപ്പൊ മോനെന്താ പറയുന്നേന്ന് വെച്ചാല് അത് അങ്ങ് ചെയ്ത് കൊടുക്കും അത്പ്പനി തെറ്റായാലും ചെയ്ത് കൊടുക്കും കും എന്താ പറയാ തിരു ആഹ ശരിയായിട്ടുള്ള ആയിറി ക്യും പക്ഷെ ഞാൻ പറയാ അപ്പം ചില സമയങ്ങളില് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കന്നെ കാണുമ്പോ ആ കുട്ടി അത്രത്തോളം വാശി പിടിക്കുമ്പോ ആ ദേഷ്യം വരും കാരണം അതിന് കൂടുതലും ഉപ്പാനോടാ കാ മം മോനാണ് ആ ഉപ്പാനോടാണ് കാ ബു ത് കൂടുതൽ അറ്റാച്ച് മ ആ അപ്പോ എന്താ പറയാ എന്തുപറഞ്ഞാലും ആ കുട്ടി ഇനിയിപ്പോ എന്തെങ്കിലൊരു അർജന്റായിട്ട് നമ്മളെന്തെങ്കിലൊരു സ്ഥലത് പെട്ടന്ന് ആൾക്കൊരു സീരിയസ് ആയിട്ടൊക്കെ നിക്കാണെങ്കിലും ആ കുട്ടിയോ കൂടെ പോരണന്ന് വിചാരിച്ച അല്ലെങ്കിൽ ആ കുട്ടി ആ ട്ടി അങ്ങനെ എടുത്ത് നടക്കണം അവനാണെങ്ങി ഇങ്ങനെ പൊട്ടി തെറിച്ചോണ്ടാ ആള് നല്ല ക്യൂട്ട പക്ഷേ ദേഷ്യം വരും
ഇവിടെ ആഹ ഇവിടെ പിന്നെ വാശിക് നിക്കെങ്കിലും ആ പര വേണ്ടാത്തല്ലോം ചെയ്ത ത് കഴിഞ്ഞാ അല്ലെങ്കി ചെലപ്പോ ഈ കൂ കൂട്ടുകാരുടെ ഇടക്ക് എന്തെങ്കിലും പറയ കെ ചെയും അങ്ങനെയൊക്കെ കേട്ടാ നമ്മളെ ക്കെ മുന്നേ വാപ്പ തന്നെ അടിയും കൊടുക്കും വ വാപ്പാന്റെ അടുത്തേ ഒതുങ്ങുള്ളൂ ന വ പ്പാന്റെ അടുത്തേ അവൾ ഒതുങ്ങുള്ളൂ
ആ പക്ഷെ നമ്മൾ അവര് സ്നേ ക്ക് വേണം അവർക്ക് തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കും. ക്ക വേണം പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയാ സ്നേഹിച്ച് സ്നേഹിച്ചു തന്നെ പോയിരുന്ന അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ പറയുമ്പേ
അതെ അവളെ ഇവിളെ ഇവിളെ വാശി കൊറേയൊക്കെ വാശിക്ക് നിക്കുന്ന ബാപ്പ തന്നെ കുര് കുരുത്തക്കേടാ കൂടുതലൊക്കെ കണ്ടാലും ബാപ്പ തന്നെ വഴക്കൊക്കെ പറയും.
ആ പക്ഷെ അവൾ മൂന്നര വയസല്ലേ അത് പറയുമ്പോൾ ആ ഒരു പ്രായം നമ്മൾ മൂന്നര വയസ്സിൽ മൂച്ചി പ്രാ മൂന്നര വയസ്സിൽ മൂച്ചിപ്പ്രാന്ത് എന്നൊക്കെ പറയണ പോലെ അത് ആ പ്രായത്തിൻ്റെതായ ഒരു ഇതായിരിക്കും അത്
ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോ പോവുന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലാ പോണത് കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഓ നിന്നോളാം എങ്കിൽ ഞാൻ വരുന്നില്ല
ഓ അത് ശരി അപ്പോൾ നല്ല കുട്ടിയാണ്.
അങ്ങനെ ക്ക ആവുമ്പോ അങ്ങെ ആ വാശി ആരാണ് അവിടെ സംസാരിക്കണേ
ക്കിട്ടുന്നെ
ആ ഭയങ്കര സംസാരം ആണല്ലോ ഹ ഹ
ആ കൊച്ചിനെ ഇഷ്ടമാണോ
ആ കൊച്ചിനെ ഇഷ്ട വാ
ചെല മക്കൾക്ക് എന്താ പറയാ വലിയ ഡിഫറൻസ് ഇല്ലാതാവുമ്പേ എന്താ പറയാ ഈ ഒരു അവരും കുഞ്ഞല്ലേ ഹലോ എന്നായിക്കോട്ടട്ടോ ഹലോ ഹലോ കട്ടാക്ക്യാളി
ഉപദ്ര ന്നാ